ആഹ് കേക്കാൻ പറ്റുന്നുണ്ട് പറയെടാ
ആഹ് എന്ന പരിപാടി എന്നോട് ക്കോരു
ഞാനിപ്പോ ട്രെയിനി പോക്കോണ്ട് രിക്ക്യാണ്.
ആഹ് അഹ് യാത്രയൊക്കെ ഭയങ്കര ഇഷ്ടാണ്
ത്രയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടാ അങ്ങനെ അതിന് യാത്ര ചെയ്തോണ്ട് നിക്ക്യോയാണ് ഞപ്പൊ ട്രെയിനകത് സെക്കൻഡ് ക്ലാസ് കമ്പാർട്മെന്റി പൊക്കോണ്ടിരിക്കുവാണ് ഇയാളെന്താ പരിപാടി
പണിയൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്ക
ആഹ് ങ്ങളടെ ജോലി രാവിലെ തന്നെ കഴിഞ്ഞായിരുന്നു അപ്പൊ ഇനിയിപ്പോ ജേണയിലോട്ട് പൊക്കോണ്ട് നിക്കുകയാണ്
ആഹ് ഞാനിന്നിപ്പോ മൊത്തം മഴയെ അങ്ങോട്ടേ.
ആഹ് ഇവിടെയും നല്ല മഴയും കാര്യങ്ങളു എല്ലാം ഒണ്ട്. ഞങ്ങൾ എറങ്ങിയ ടൈമില് മഴയായിരുന്നു. അതുകൊണ്ടാ സ്കൂട്ടീൽ വരാതി
ആഹ് നിങ് നമ്മുടെ ഇവിടെ അടുത്തൊന്നും ട്രെയിന് ഇല്ല
ഡ്രെയിനാത്തായിക്കി
ഏഹ് ആ നല്ലല്ലെ ചെയ്ല് ഞാനൊരു മൂന്നാല് തവണയൊ
ആഹ് ഞാനും ഇപ്പോ ഏതാണ്ട് ഒരു വർഷത്തി കൂടുതലായി ട്രെയിനില് യാത്ര ചെയ്ത്ട്ട്ണ്ട്. അല്ലാതെ കൂടുതലും ഞങ്ങള് പോകുന്നത് വണ്ടിക്കാത്തെ അല്ലാതെ പറ്റത്തില്ല കാര്ണിപ്പെ
ട്രെയിനൊക്കെ ഉള്ളൊരു സലാണെങ്കിൽ നമുക്ക് അ എളുപ്പത്തില് ഓരോട്ത്ത് എത്താലോ. എനിക്ക് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് സ്ഥ സ്ഥലങ്ങളിൽ എത്ര പോലെ തോന്നുവാരുന്നു ഞാനൊരു തവണ ആഹ് കോഴിക്കോട് പോയി. പ്പഴാണ് ട്രെയിനി ഇങ്ങനെ പോവയെത് അപ്പൊ നോക്കുമ്പോ നമുക്ക് പറഞ്ഞ് കേട്ടിട്ട്ള്ള സലങ്ങളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കവറെയ്ത് പോവും നല്ല രസൊണ്ടായിരുന്നു അന്ന് ഉം
ഇപൊ പിന്നെ ഡ്രെയിൻയാത്രയും നമ്മളൊന്നു നോക്കണ്ടേ പിന്ന അമ്മളോടി ചിന്തിക്കണ്ടേ ബസ്സായാലും ട്രെയിനായാലും എല്ലാം ഒ ഉപയോഗിക്കണ്ട കാര്യങ്ങള് ഇങ്ങളൊര്
അട് അട്ത്തില്ലാത്തോണ്ടാണ് ബെസ്സിൽ പോവും
ആഹ് ആഹ്
ബെസില് പോവും. പിന്നെ എ ടുവീലർ ആ പിന്നെ നമ്മള് അങ്ങനെയക്ക പോവും ഓട്ടോറിക്ഷ എങ്ങോട്ടേലും ദൂരേക്കൊക്കെ പോകാനുണ്ടെങ്കി
ഞങ്ങള് കൂടുതലും പോകുന്ന ടുവീലർ തന്നെയാ പോകുന്നത് എവിടെ പോയാലും ടു വീലറ ലോങ്ങ് യാത്രയാലും എല്ലാത്തിനായാലും ടു വീലറാ യൂസ് ചെയ്യുന്നെ അങ്ങനെ അധികം ട്രെയിൻ ബസ് അങ്ങനെയുള്ളതിലൊന്നും പോവാറില്ല
പോവാറില്ല ഇപ്പൊ പിന്നെ മഴ ആയതോണ്ട് പാടല്ലേ
ആ മഴയായ പിന്നെ ഒട്ടും പറ്റത്തില്ലല്ലോ മഴയായാൽ പിന്നെ നമുക്ക് പറ്റത്തില്ല സ്കൂട്ടിൽ പോവാനായിട്ട് പറ്റ് അതുകൊണ്ട് നമ്മള് വിചാരിച്ചു ട്രെയിനിൽ തന്നെ പോവാന്ന് ട്രെയിൻ ലോങ്ങ് യാത്രയില്ലേ അതുകൊണ്ട് പിന്നെ ട്രെയിൻ ചൂസ് ചെയ്യും
അതെ കഴിഞ്ഞ തവണത്തെ വെയിലില്ല ആ ജോലിയെല്ലാം കഴിഞ്ഞു ആയി
നീയുണ്ടോ അവിടെ
മഴ ഭയങ്കര കൂടുതലാ അതുകൊണ്ട് മിറ്റത്തേക്ക് എറങ്ങാൻ പാടില്ലാതിരിക്കുവ ഭയങ്കര നമ്മള് പെരക്കാത്തന്നെ സ്റ്റക്കായി പോയ പോലെ
ഞങ്ങള്ന്ന് വെച്ചാൽ കടൽന്റെ സൈഡായത് കൊണ്ട് പറയാൻ പറ്റത്തില്ല എപ്പഴും നല്ല കാറ്റും മഴയും കൂടുതല അതുകൊണ്ട് ഭയങ്കര ഇതാ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയ എന്താ
നല്ല നല്ല മീനൊക്ക കിട്ടില്ലേ മീൻ
ഫീൽഡ് ആയതോണ്ട് ഞങ്ങൾക്ക് മീനും എല്ലാ കാര്യങ്ങളും കിട്ടാറുണ്ട്
ആഹ് ഓ നമുക്കിവിടെ വെള്ളമൊക്കെ പഴകിയതാ
ആ ആഹ് നിങ്ങക്ക് ഫ്രഷ് മീൻ കിട്ടാറുണ്ടാ എ എപ്പഴായാലും ഫ്രഷ് മീനാ കിട്ടുന്നത് അതുകൊണ്ട് നമുക്ക് വിഷയില്ലാ കൂടുതലും നമുക്ക് മാ വാങ്ങേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ ഫ്രഷ് മീനുങ്ങളെല്ലാം കിട്ടുന്നുണ്ട്
ആ ഇങ്ങനെ ആളുകൾ കൊണ്ടുവന്ന് വെക്കോ
ആഹ് ആഹ് മിക്ക ആൾക്കാരും ഞങ്ങക്ക് തരാറുണ്ട് അപ്പൊ അതുകൊണ്ട് വിഷയില്ല അ
ഇപ്പൊ മീനുണ്ടോ അതും മീൻ പിടിക്കാൻ വേണ്ടിയാർ
ഓ ഇപ്പൊ ചെറിയ ഇതാ അങ്ങനെ ആയതു കൊണ്ട് മീൻ കിട്ടാനൊക്കെ കൊറച്ചു പാടാ അല്ലാെതെ മീൻ എല്ലാണ്ട് ഇപ്പം കൂടുതലും ചൂടയും മത്ത് മത്തിയ കൂടുതല് ഫ്രഷ് ആയിട്ട് തിന്നണേൽ ചൂടയും മത്തിയേ ഒള്ളൂ അതവാ ചൂര അങ്ങനെയൊള്ള മീൻങള വാങ്ങണോങ്കി നമ്മള് പൊർത്ത് പോണം അയിന് നല്ല പൈസ്
പൊർത്ത് പോണം
ഉം മറ്റേതാവുമ്പോ ഫ്രഷ് മീൻ കിട്ടാനായിട്ട് പ്രേശെയ്യണ്ട
ആഹ് അതെല്ലെ ഇവിടെ ഒക്കെ കൊറേ മീനുകൾ കൊണ്ടുവരുന്നുണ്ട് പക്ഷെ അത് ഫ്രഷ് ആണൊന്ന് നമു
ആഹ് ആഹ് ഇപ്പോഴത്തെത് എല്ലാം ശ്രദ്ധിക്കണം കാരണം എന്താന്ന് വെച്ച് നമുക്കിപ്പ പറയാൻ പറ്റത്തില്ല ഇപ്പൊ ഓരോ മീൻങ്ങളിലും അമോണിയ
ആഹ്
നമ്മള് കണ്ടിന്യൂസ്ലി കൂട്ടുമ്പഴ്ത്തേന് ആഹ് അതാ ഇപ്പഴത്തെ എല്ലാം നമുക്ക് പറയാൻ പറ്റത്തില്ല ഭക്ഷ്യ വിഷ ബാധ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഈ എടക്ക് തന്നെ ഇപ്പൊ ഒര് ഏതൊ മന്തിയെല്ലാം കഴിച്ച് എന്തൊക്കെയൊ വിഷയങ്ങളായെന്നുള്ള വാർ ഇപ്പ കേക്കേം ചെയ്യുവാര്ന്നു
ആ ഇവിടെ ഇന്നാള് ഞങ്ങളൊരു ഇത്തവണ മീൻ മേടിച്ചിട്ട് ചൂരായിരുന്നു അതിന്റെ ഉള്ളില് പുഴു
ആ അത് അതെ പുഴുവാവുന്നത് ഈ അമോണിയയുടെ ഇത് ഫ്ലേവർ കൂടുന്ന താവുംമ്പഴാണ് നമ്മുടെ ഈ ചൂര മീൻങ്ങളൊക്കെ പുഴു ആവുന്നത് അത് മാത്രല്ല ഈ അമോണിയ കൂടുതൽ ചേർക്കംമ്പഴ് ഇത് ഈ ചൂരയുടെ ഇത് നല്ല മിനിസമാർന്നത് പോലാകുകയും ചെയ്യും കാണംമ്പം ഫ്രഷ് ആരിക്കും പക്ഷെ ഇച്ചിരി നേരം കഴിഞ്ഞ് കഴിയുംമ്പഴ്ത്തേനും അതങ്ങ് കേടാകുകയും ചെയ്യും അതീന്ന് പുഴു വരേം ചെയ്യും അപ്പൊ അങ്ങനെ വന്നതായിരിക്കും
ആഹ് എന്നിട്ട് ഞങ്ങള് പിന്നെ ആ മീൻകാരനോട് പറഞ്ഞ് ആഹ് പക്ഷെ അയാള് പറഞ്ഞു നല്ല മീനായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഞമ്മള് പിന്നെ ഇണ്ടാക്ക
അവരുടെ കച്ചവടം മെച്ചപ്പെടുത്താൻ മാ ത്ര അല്ലെ പറ്റ നമ്മള് നമ്മടെ പൈസ പോവോന്ന് നിച്ചം അവരെ
അതെ ഇന്നാള് അതുപോലെ ചെല സമയത്ത് ആയല മേടിച്ചു പറയും ആഹ് അയ്ല മേടിച്ച് കഴിയുമ്പം നല്ലതാണെന്ന് പറഞ്ഞു തരും പക്ഷെ നമ്മക്ക് അത് മേടിച്ച് കറി ഒക്കെ വെ ച്ച് കഴിച്ച് കഴിയുമ്പോത്തേക്ക് നമുക്ക് ഗ്യാസ് കേറാനും വയറിനു ഓരോ അസ്വസ്ഥതകള ഒക്കെ തുടങ്ങും
അതാ അതിനകത്ത് എന്തെങ്കിലും കെമിക്കൽ എഫിഷ്യൻസി വരുന്നത് കൊണ്ടാണ് അങ്ങനത്തെ പ്രോബ്ലംസ് എല്ലാം വരുന്നത് കാരണം അയല അയലാ ച്ചു അയലാ ച്ചു
ഇതിലൊക്കെ പ്രശ്നുണ്ടല്ലേ
നമ്മടെ അവിടെ പിന്നെ അധികം വിഷയം വരാറില്ല കാരണം കൂടുതലും ഫ്രഷ് മീനുകള് കിട്ടാറുണ്ട്
ആഹ് എനിക്ക് തോന്ന്ന്നേ അങ്ങോട്ടേക്കൊക്കാവുമ്പോം ചെമ്മീനൊക്കെ കിട്ടും ട്ടൂല്ലേ നിൻക്ക് പർഞ്ഞെ
ആഹ് ഞങ്ങക്ക് ആഹ് ചെമ്മീനും കിട്ടാറുണ്ട് ഞങ്ങക്ക് ചെമ്പീനായുള്ള ഫ്രഷ് ചെമ്മീന കിട്ടാറുള്ളത് ഇല്ല ഞങ്ങളുടെ ഇവിടെ അധിക റേറ്റ് ഇല്ല ഞങ്ങളവിടെ അങ്ങനെ അധികം റേറ്റ് റ്റ് വരാറില്ല ഇപ്പൊ നമുക്ക് നൂറ് രൂപയ്ക്കാണെങ്കിലും അല്ലാതെ ഫ്രീ ആയിട്ടാണെങ്കിലും കിട്ടാറുണ്ട്
ആഹ് അങ്ങനെയൊക്കെ കിട്ടൂല്ലേ നൂറ് രൂപക്ക് എന്തോരോ ഒരു കിലോയാ
അപ്പൊ അതുകൊണ്ട് അങ്ങനത് വിഷയങ്ങളില്ല അത് ചില പലേട്ത്തും പല റേറ്റാ ആഹ് അല്ല ചെറിയ കുഞ്ഞ് സൈസ്ണ്ടല്ലോ നമ്മടെ കടൽല്ല് ചെറിയ മന്റെല് ചോന്ന ആഹ് പൊടിച്ച മീൻ അടെ വലുതങ്ങനെ റെയറായിട്ടേ കിട്ടാറുള്ളു അതാവമ്പോഴ് നമുക്കൊരു പത്ത് ഇരുന്നൂറ് രൂപ കൊടുത്താ നല്ല രീതിക്ക് കിട്ടാറുണ്ട്
ആ ഞങ്ങക്ക് ഇവിടെ വലിയ ചിമ്മീൻ കിട്ടുന്നതിന് നാനൂറ് നാനൂറ്റ നൂറ്റമ്പത് നാനൂറ്ററുപതൊക്കെ ആവും
പിന്നെ ഞങ്ങക്ക് അല്ലാതെ ചൂര അങ്ങനെ ആഹ് അതാവുമ്പോ ഒന്നും കാണില്ല ചൂട അങ്ങനെയൊക്കെ വാങ്ങണെങ്കിൽ ഫ്രഷ് മീനൊന്നും കിട്ടാറില്ല. വലിയ മീൻകളെല്ലാം കൂടുത നമക്ക് ഐസ്
ഐസ് ഇട്ട്
പോയി വാങ്ങണം ആഹ് ഐസിൻന്റെറെതാ കിട്ടും അതല്ലാത ഈ ചൂര അങ്ങനെയുള്ള മീനങ്ങളൊന്നും നമ്മുക്കങ്ങനെ പിന്നെ കിട്ടൊങ്കിൽ അയല കിട്ടും അത് റെയറായിട്ട് മാത്രമേ കിട്ടുള്ളൂ അത് ഈ ചൂട് സമയത്ത് കൂടുതലും വരുന്നത്
ഓഹ് അന്നേരം ഈ ചൂട് സമയത്ത് എനിക്ക് തോന്നണ ആയലക്ക് പ്രശ്നം കൂടുന്ന് തോന്നുന്നു അല്ലെ
ചൂട് സമയത്ത് അയല, ചൂര അങ്ങനെയുള്ള മീൻകളൊന്നും കഴിക്കാൻ പറ്റുന്നില്ല അത് കണ്ട് നമ്മള് പ്ര പ്രഗ്നന്റ് ആയി നിന്ന് പ്രസവിച്ച കിടുന്ന സമയത്തായാലും ഈ അയല ചൂര അങ്ങനെയുള്ള മീൻ കളൊന്നും കഴിക്കരുതന്ന് പറയാറ് പ്പങ്ങനെ ചെല പ്രശ്നങ്ങള് അല്ലാതെ വേറൊന്നും ഇല്ല ആഹ് അതെ ഞങ്ങടെ അമ്മമാരൊക്കെ പറയുന്ന കേട്ട്ട്ടുണ്ട് എന്താ ചൂട് എന്തോ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോ കുഞ്ഞിന് ചോറിച്ചി ച്ചില് അങ്ങനെള്ള കാര്യങ്ങളെല്ലാം വരുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്
ആഹ് അപ്പൊ ആ സമയത്തൊക്കെ ആയലേം ചൂരൊക്കെ ഒഴിവാക്കാ ല്ലേ ആണല്ലേ
ല്ലായാലും എന്തോ കൂടുതലാണ് എന്തോ കാൽസ്യത്തിന്റെ അളവോ എന്തിന്റെ അളവ് കൂടു- ഏതോ ഒരു കലോറിയതിൽ കൂടുതല കഴിക്കരുതെന്ന് പറയാം അപ്പൊതു കൊണ്ടങ്ങനെ മിക്കവരും അത് കഴി ക്കാറില്ല കൂടുതലും ചെറിയ മീൻ ആഹ് പ്രസവിച്ചു കിടക്കുന്നത് കൂടുതലും കായേം മീനും കഴിക്കും ണമെന്ന് പറയുന്നതാ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് അറിയത്തില്ല അതിനെ കുറിച്ചും അയ്ൻ്റെ മേറ്റത്തെ കാര്യങ്ങളും എല്ലാം
ആഹ് നമ്മൾ ഇത് അങ്ങനെ കേട്ടിട്ടില്ല ഇതിപ്പോ എനിക്കൊരു പുതിയ അറിവ ആഹ്
ഞങ്ങളുടെ ഇവിടങ്ങളിലൊക്കെ മിക്കവരും പറയുന്ന കേട്ടിട്ടുണ്ട് ഞങ്ങള്
ആഹ് നിങ്ങള് മീനായിട്ട് ബന്ധപ്പെട്ട് ആഹ് മീൻ ഒരു മീനും കഴിക്കർതന് പറയോ
ഒരു മീനും കഴിക്കില്ലന്നല്ല നമ്മുടെ കടൽലുള്ള മീനുകളൊന്നും കഴിക്കരുത് കായൽ മീനും പിന്നെ ചെറിയ മീനുണ്ടല്ലോ ചൂട, മത്തി അങ്ങനെ വല്ലോം മത്തിയും പോലെ കഴിക്ക ല്ല മത്തി കഴിച്ച കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുമ്പൊ ന്തിന്റെ സ്മെല്ല് വരോന്ന് പറഞ്ഞിരുന്നു.
ഓ ഓ ഓ ആഹ് ചെറിയ ആളുണ്ടോ അവിടെ കുഞ്
ആഹ് കുഞ്ഞാളുണ്ട് കുഞ്ഞാളുണ്ട്
ഏഹ് നിങ്ങളെങ്ങനെയാ ഫാമിലിയിട്ടാ യാത്ര പോകുന്നേ?
ആഹ് ഞങ്ങള് ഫാമിലിയായിട്ടാ അല്ല ഒരാള് സ്കൂളിൽ പോയി ഒരാളെ മാ ത്രമേ കൊണ്ടു പോകുന്നൊള്ളൂ ഉം വർക്കതാ കണ്ടിന്യൂസ്ലി അങ്ങത ആവുന്നത്
ആഹ് അത് നല്ലതാല്ലോ നമ്മളില് ഇപ്പൊ നമ്മുടെ ഒരു ഫ്രീ ടൈമു ആണ് നമ്മള് വെറുത ഇരിക്കുവാലോ പ്പൊ ട്രാവൽ ചെയ്യുമ്പോ നമുക്ക് പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യാനുംല്ല.
ഒന്നുമില്ലല്ലോ
ന്താലും ഇതാവാൻ പറ്റുന്നില്ല ഇതാവുന്നുണ്ട്. അത് മാത്രല്ലടാ എനിക്കങ്ങ് പനിയായി പോയി
ഓ തിപ്പോ എല്ലാർക്കും ഈ മഴ കാലം ആയതൊണ്ട് പനി പിടിച്ചു അത് വലിയൊരു പ്രശ്ന നമ്മൾ ഇത്രയും ഏഹ് നമ്മള് ഭയങ്കര ടയേർഡ് ആയി പോവോലോ ഇപ്പ പനി സമയത്ത്
ആഹ് അതാ അതാ
കുഞ്ഞ് ഉം കുഞ്ഞ് കരയുവാല്ലോ ചെറുതാ ഒരു വയസോ എത്ര വയസുണ്ട്? ആഹ് മൂത്തയാള് മോനാ
ആഹ് മൂത്തത് മോനാ
മോന ആഹ് പിന്നാ പിന്നെ വേറെന്താ വിശേഷവൊക്കെ അപ്പൊ നിങ്ങളെ ഭക്ഷണൊക്കെ എങ്ങനെയാ ഇനിയിപ്പോ പോവുന്ന വഴിക്ക് കഴിക്കോ അതോ ഉണ്ടോ?
മ്പൊ കഴിക്കും
പുറത്തുന്ന് കഴി
ശരി ഉം
ആഹ് പുറത്തുന്നൊക്കെ ഇടക്ക് ഫുഡ് കഴിക്കാറുണ്ടോ പുറത്ത് കഴിക്കാൻ ഫുഡ് കഴിക്കാനൊക്കെ
അങ്ങനെ എപ്പോഴും കിട്ടാറില്ല ഞൻ കൂടെ കൂ പോവാറുണ്ട് ഉം
ആഹ് നിങ്ങടെ എടുത്ത് ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ടാവൂല്ലേ?
പ്പോയ് നല്ല അടിപൊളി പ്ലേസുകൾ എല്ലാം ഉണ്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളെല്ലാം ഉണ്ട് പക്ഷെ കിട്ടത്തില്ല ഉം സമയോംയില്ല നമുക്ക് ഒരിതിനും ഒന്നും കിട്ടേ-
പിന്നെ ഇ-
ഇങ്ങനത്തെ വല്ല ജേർണിയും വല്ലതും വരമ്പഴേ കിട്ടതത്തോള്ളൂ ആഹ്
ആഹ് പിന്നെ ഇപ്പൊ നമ്മളിപ്പോ വെറുതെ പൊറത്തിറങ്ങി കഴിഞ്ഞാൽ പോലും ഒരായിരം രൂപ തീരുന്ന കാലമാല്ലോ
കുഞ്ഞ് കരയ ഇനി തുടരാനായിട്ട് പറ്റത്തില്ല എന്നാ ഓക്കെ ശരി താങ്ക്സ് ഓക്കെടാ മോനെ
ആ